ആയി.
എന്താ അതെ എന്താ പരിപാടി വൈകുന്നേരായിട്ട് കളിക്കാനെന്തെ പോകുന്നുണ്ടോ.
കളിക്കാനൊന്ന് ഇപ്പൊ കളിക്കാനൊന്ന് ആളുകള് കിട്ടുന്നില്ലേ. എല്ലാരും ഫോണിലല്ലേ.
അപ്പ ആണ് ഞാനിങ്ങനെ വീട്ടിലിരിക്ക അപ്പൊ നാളെറ്റാളൊക്കെ ഇങ്ങനെ ഒരു. ചെങ്ങമാരുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോണം യാത്ര പോണം എന്നണ്ട് കേരളം എന്ന് ചെറിയ. അടിക്കൊന്നെറങ്ങി കറങ്ങാരിച്ച് അപ്പോ എന്നിങ്ങനെഓരോ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ അയിന് വേണ്ടിങ്ങനെ കാര്യങ്ങൾ എന്താ പരിപാടി.
ഞാ എന്താ പറയാ ഈ യാത്രർക്ക് എന്റെ അവസ്ഥ ഇപ്പോ വളരെ മോശാണ് കാരണം എന്തെന്ന് വെച്ചാല്. യാത്രൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാന്. തെഎനിക്ക് ഒറ്റക്ക് യാത്ര പോകാന് പേടിയല്ല അതിലൊരു. അത് വേറൊരു രസാണല്ലോ ഞാൻ അത് വകവക്കാതെ ഞാനീ. ഏ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകന്ന് കരുതിരിക്കണ ടൈമിലാണ്. പക്ഷേ സുഹൃത്തുക്കൾക്ക് ആർക്കും ഇപ്പോരൊയിവില്ല. എല്ലാരും ഏ അവരുടേതായ ജോലികളിലും. പഠനത്തിന്റെതായ തിരക്കുകളിലും. പിന്നെ ഒന്നന്റെ ആൾക്കാരെ എന്ത്യ ഇപ്പ ഫോണിലും. ങ്ങനെ കുട്ട്യാൾക്ക് വരാനുള്ള താല്പര്യം ഇല്ല അതാണ് പ്രശ്നം. അപ്പ ആലും കിട്ടാനില്ല അപ്പൊ അതിന്റെതിലിങ്ങനെ ആലോയിച്ചി ഇരിക്കാണ്.
അതെ അത് ഇങ്ങള് പറഞ്ഞപ്പോള ഞാൻ ശരി ഞാന് അങ്ങനെ ഒറ്റക്ക്ക്ക് പലപ്പോഴും. പോകെ കാരണം പലപ്പോഴുംച്ചാലെ. ച്ചിങ്ങനെ ചട ചിങ്ങനെ എടുക്കുമ്പോ ചെലപ്പോ തോന്നുന്നുണ്ട് പിന്നെ പറ്റ എല്ലാവരും കൂട്ടി. റ്റക്കങ്ങട് പോയാ മതിന്ന്റഞ് കാരണം ഞാന് എന്റെ അഭിപ്രായംശരി ഞാ പലപ്പോയി ഞമ്മളങ്ങനെ പോവല്ലേ പിന്നെഓര് പറയും ആ പോകാം നാളെ പോക മറ്റന്നാള് പോകറയും. പിന്നെ ഓല ഭാകത്ത്ന്നൊരു ഒരുരിതും ഉണ്ടാവൂല ഒരു ഒരു തരത്തിലൊരു മറുപടിണ്ടാവുല. പിന്നെ നമ്മളാ പോക്കും ക്യാൻസലാവും വെറുതെങ്ങനെയൊക്കെ അയിലാട്ടും നല്ലെ സ്വന്തായിട്ട് എന്തെ ആണ് എറങ്ങി പുറപ്പെട്ട പോയാ എന്തേലുംക്കാവുന്നുണ്ട ഒരു അഭിപ്രായക്കാരനാ ഞാനപ്പോ ഞാന് ന്തച്ചാല്. ഇത് കൃത്യമായിട്ടൊരു ഇതുണ്ട് ഒരു ഒരു കൃത്യമായിട്ടൊരു പദ്ധതിയോട് കൂടെ ഒരു ഉള്ള ഒരു യാ ത്രായിട്ട് അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കണത്. ഞമ്മള കർണ്ണാടക കുറച്ച് ഭാഗങ്ങളിലേക്ക് അവിടെ കറങ്ങ അവിടെ പോയിട്ടൊന്ന്. ഒരു, ഒരുപൊ, ഒരു ഒരാഴ്, രണ്ടാഴ്ചത്തെ ഒരു യാ ത്രയാണ് അപ്പോ എല്ല തയ്യാറെടുപ്പാണ് ഇപ്പോ. വണ്ടി കാരണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് നമ്മള് ഉദ്ദേശിക്കണത് ബൈക്ക് മേലക്കേ പോയിട്ട് പോയി വരാന്നത് കാരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന തനതായ ഗ്രാമഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ ആസ്വദിക്കന്നുള്ള കാരണം ഞാൻ മനസ്സിലാക്കുക ശരി. നമ്മള് കുറേ ബസ്സില് ട്രെനിലൊക്കെ പോവേണ്ടി കൂടുതലേക്കങ്ങട് നമക്ക് അടുക്കാൻ പറ്റൂല ആ കാരണത്തോട് അല്ലെ നമ്മള് പോകുന്ന പ്രദേശത്തോട്. പക്ഷെ ഇത്തരത്തില് നമ്മള് ബൈക്കിലൊക്കെ പോകാന്ന്ല് നമുക്ക് ഒരു ഗ്രാമത്തിലൂടെ പോക്മ്പ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ന്തെലുക്കെ നിർ ത്തിട്ട് സംസാരിക്ക. അത്തരം ആ ഗ്രാമത്തിലെ ഭക്ഷണങ്ങൾ കഴിക്ക അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതൊരുവിധത്തിലൊരു നമുക്കൊരു നമ ക്കന്നെ ഒരുപാട് തരത്തില് ആ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഉപകാരമ്മൾ ജീവിതത്തിൽണ്ടാകും. ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാടറിവുകൾ കിട് ട്ടാനൊക്കെ ഞാൻ മൻസ്സിലാക്കുന്നത് ഇതോണ്ട് ഉപകാരണ്ട് അപ്പ ഞാൻ മൻസിലാക്കണങ്ങനെ പോകാൻ തന്നെയാണ് ഇന്റൊരുദ്ദേശം, അപ്പ ഞാന് അയ്ന്ള്ളോരോ കാര്യങ്ങൾ ഭക്ഷണായിട്ടും മറ്റ് തയ്യാറെടുപ്പും ഇപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയായി കൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ ഒരു മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ യാത്രക്ക്. അപ്പോ ഇതൊന്ന് റെഡിആയി കിട്ടിയാ നമുക്ക് ഉദ്ദേശിക്കുന്ന യാദ്യ യാത്ര കഴിഞ്ഞട്ടമ്മളൊരാളിന്ത്യ ഇന്ത്യ മൊത്തൊന്ന് മൊത്തം ചു റ്റിക്കറങ്ങണന്ന്ണ്ട്. അപ്പയ്ന്റൊരു ഒരു മുന്നൊരുക്കായിട്ടാണ് അമ്മളീ ഒരു യാത്രയില് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങള് ഇത്തരം രീ തീലെങ്ങനെ യാത്ര ഉദ്ദേശിക്ക പോകാൻ ഉദ്ദേശിക്കലുണ്ടോ അങ്ങനെ ഇങ്ങനെ വല്യ യാത്രകൾ ഉദ്ദേശിക്കുന്ന ആളാണോ
ഞാന് ഉദ്ദേശിക് ക്ക്ണർഞ്ഞാല് ഇപ്പോ ആഹ് ഉദേ ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് യാത്രാന്ന്ള്ളത് കാരണന്തച്ചാല് നമ്മുക്ക് നമ്മുടെ ഇങ്ങനെ ജീ ഈ ഒരു വാ നമ്മള് നമ്മളെ നി ക്കുന്ന സ്ഥൽതന്നെപ്പൊങ്ങനെ ജീവിച്ചു പോകുന്നതിലേറെ നല്ലത് യാത്രാന്ന്ല്ലത് ജീവിതം എ എന്താണ്ന്ന് ഞമ്മളെ പഠിപ്പിക്ക്ണ്ട് മാത്രല്ല ഈ യാത്രകളിലൂടെ അമ്മക്ക് അനേകം ആളുകളെ കാണാനും അവരുടെ ഏഹ് ചുറ്റുപാകങ്ങളും അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മളെത്രത്തോളം ഭാഗ്യവാന്മാരാണ്ന്ന് നമ്മള് മനസ്സിലാക്ക, അതുപോലെ അവ ഓലെ നാടുകളിലൊക്കെത്രത്തോളം അഭിവൃദ്ധികളും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് അയ് യാത്ര എന്ന്ള്ളത് മനുഷ്യനെ ഏയ് എന്താ നല്ല ഒരു അനുഭവം നല്ല നല്ല അനുഭവങ്ങളടങ്ങുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഞാന് യാത്രകള് ധാരാളം ചെയ്യാനും ഏഹ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഏഹ് അയ്നുള്ള സാഹചര്യങ്ങള് വണ്ടിയാണെങ്കിലതുപോലെ അഹ്പോലെ പൈസേണെങ്കില് അങ്ങൻത്ത കൊർച്ച് ബുദ്ധിമുട്ട് നേരിട്ന്നോണ്ട് ഞാനിപ്പോ അത് ഏഹ് അയ്നായിട്ടുള്ള ചെല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കാണ് ആയ് രണ്ട് രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അതാണ്
അതെ അത് പർഞ്ഞപ്പള രണ്ടട്ട ആഹ് രണ്ടറ്റം കൂട്ടിമുറ്റിക്കാർണപ്പളാ പലപ്പോയും ഞാനും അനുഭവിച്ചിണ്ട് ഈ പ്രശ്നംച്ചാല് നമ്മുക്കൊരുപാട് പോകാനൊക്കെ താല്പര്യണ്ട്. പക്ഷെ പൈസണ്ടാവൂലാ അതാണ് ഏറ്റവും വല്യരു തടസ് - സാവല്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇള്ള പൈസ കിട്ടുമ്പ പോകാന്നുള്ളരു ചിന്താഗതി കാരണം പൈസ് സാർഞ്ഞത് ചെലേപ്പം വരും എപ്പളാണ് പോകാന്ന് പറാൻറ്റുല, അപ്പ നമ്മള് ഹി എത്രത്തോളം പൈസ സമ്പാദിക്ക അഹ്ങ്ങനെ എടുത്ത് വെക്കാ ന്നതുപോലെ കൊർച്ചൊക്കെ എടുത്ത് വെക്കാ പിന്നെങ്ങനെ കറങ്ങാ പ്പഞാൻ മനസ്സിലാക്കുന്നേ ങ്ങനെ കറങ്ങിനോട് ഒരുപാട് ഒരുപാട് ഉപകാരംണ്ട് നമ്മക്കൊരുപാട് ലോക വിവരം കിട്ടും പ്രത്യേകിച്ച്ഞാൻ മനസിലാക്കുന്നത് പ്പൊ പല ഈ ബിസിനസ്സ് വലിയ വലിയ മുതലാളിമാരൊക്കെ പലപ്പോയുങ്ങന യാത്ര ചെയ്യ്ന്നാ ൾക്കാര, അമ്മക്കോലെ കണ്ടാ തന്നെറിയാം ഓല്ച്ചാല് ഓൽക്ക് ഒരുപാട് നാടുകളില്ങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് അവിടെ സാധ്യതകൾ പഠിക്കാന്നുള്ള കാര്യക്കണ്ട് അപ്പോ ഞാന് അതിനൊക്കെ ഭയങ്കരീതിയിൽ അംഗീകരിക്കുന്നതാണ് കാരണം ഇങ്ങനെ നമുക്ക് ഞാനും ഇത്തരംയാത്ര ത്രകള് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ നാടുകളും പോകുമ്പൊ അവിടെങ്ങനെയാണ് ഒരു കൃത്യമായ രീതിയിലവിടെ മുന്നോട്ട് പോകുന്ന കാരണങ്ങളൊക്കെ നിരീക്ഷിക്കും പ്പ അവിടത്തെ കടകളെങ്ങനെ ആളുകളെങ്ങനെ പെരുമാറുന്നു അവിടെ എന്തൊക്കെ തരത്തിലുള്ള കച്ചോടം നടക്കുന്നു എന്തൊക്കെ രീതിയിലാണവിടെ സ്കൂൾ സമ്പ്രദായം പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കണങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലാതെ വെറുതെങ്ങനെ പോയി കറങ്ങി ചുറ്റിക്കറങ്ങി പോരാ എന്നുള്ളത് ആ ഒരു രീതിയിൽ യാത്രയാക്കരുത് അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ ആ ഒരു ഗ്രാമത്തെ മനസ്സിലാക്ക അതിന്റെ ചുറ്റുപാടുകൾ അവിടെള്ള സംസ് കാരങ്ങൾ മനസ്സിലാക്കാ പലപ്പോഴും നമ്മുക്കൊക്ക ഹേ ശേ നമക്കെ ല്ലാതെ പോകുന്ന കാര്യം ഇതാണ് കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്യാതന്ന്ട്ട് തെ ഒരു വീഡിയോ എടുക്കാനൊക്കെയിട്ട് നമ്മൾ പലരും യാത്ര ചെയ്യുന്നത് അപ്പോ ഇത്തരം രീതിയിൽ കൂടുതലായിട്ട് ഗ്രാമ ഭംഗി അല്ലെങ്കില് അവ അവരുടെ സംസ്കാരങ്ങളൊക്കെ പഠിക്കാ ഏന്നുള്ള ഉദ്ദേശത്തിൽ യാത്ര ചെയ്യാണെങ്കില് അതൊരു നിലയ്ക്ക് നമ്മുടെ ഹേ എല്ലാവിധ കാര്യങ്ങളും ഭാവിയിലേക്കാണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ഇപ്പോ നമ്മള് കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ മറ്റുള്ള അഹ് നമ്മളെ ഹേ കുടുംബജീവിതത്തിലാണെങ്കിൽ വലിയ വലിയ കാഴ്ചപ്പാടുകൾ നൽകാൻ ഇത്തരം യാത്രകളോട് ഉപകാരം പിന്നെ വലിയ രീതിയിൽ ചെയ്യണം അവൻ ഉദ്ദേശിക്ക വെച്ചാൽ ഒരിക്കലും നമ്മള് ഇന്ത്യ മൊത്തം ഇങ്ങനെ ഇറങ്ങണന്നല്ല അപ്പൊ ഇത്തരം ആദ്യം നമ്മുടെ നാടുകൾ കറങ്ങി കണ്ട് ഇത് പിന്നെ നമ്മള് ലോകം കാണാനിറങ്ങാ ലോകംന്ന് പറയാ നമുക്ക് വിശാല ഒരിക്കലും കണ്ട് തീർക്കാൻ പറ്റില്ലാ പല രീതിയിലുള്ള അത്ഭുതങ്ങള് പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരു ചുറ്റു ചുറ്റുപാടാണ് ലോകം അപ്പോ നിങ്ങൾ ഇത്രം രീതിയിൽ എവിടെയെങ്കിലും ഇന്ത്യക്ക് പുറത്ത് വിട്ടാലെ ഇന്ത്യയിൽ തന്നെ പല എവിയെങ്കിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൂ നിങ്ങളെ അനുഭവത്തില്
ഞാന് ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തിട്ടില്ല അത്രല്ല കേരളത്തിന് പുറത്തന്നെ ന്ന പോയത് അപൂർവ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രാണ് കർണാടക തമിഴ്നാട് ഒ പോലുള്ള രണ്ട് സംസ്ഥാനങ്ങളിലേ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ യാത്രനെ കുറിച്ച് മനസ്സിലാക്കുന്ന എന്താന് വെച്ചാ ല് എല്ലാ മനുഷ്യന്മാരെ എല്ലാ മനുഷ്യന്മാരും യാത്രയിലൂടെ ധാരാളം സമാധാനം ഹെ അവരുടെ വർക്കില് ഹെ ജോലികളിൽ പ്രഷർ കാരണം മറ്റേ തടസ്സങ്ങൾ കാരണം അവര് ഒരു സമാധാനത്തിനും ഏ ഒര് സമാധാനത്തിനൊക്കെ വേണ്ടി യാത്ര ചെയ്യുന്ന അനേകം ആളുകൾ ഇപ്പ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല ഈ യാത്ര എന്നുള്ളത് ഓരോ വ്യക്തിക്കും ഹെ അറിയാം നമുക്കറിയാം സന്തോഷം ഹെ സമാധാനക്കെ നൽ നൽകുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മ ഇന്നത്തെ കാലത്ത് പറഞ്ഞാല് ഈ ലഹരി മരുന്നങ്ങളൊന്നും ആവശ്യല്ല അതൊന്നും ആവശ്യം വരുന്നില്ല ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നത് തന്നെ അവരുടെ ഫ്ര ഹെ ഓരോ പ്രഷർ കാര്യങ്ങൾ അങ്ങനത്തെ ആവശ്യഇല്ലാത്ത വസ്തുക്കളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ ബുദ്ധി അവർ കുറച്ചു നേരം മരവി പ്പിക്ക ന്നുള്ള ഉദ്ദേശോതോണ്ടാണ് ഈ ലഹരിക്ക് അടിമയാവുന്നത് ഈ യാത്ര ഒരു ലഹരിയാക്കി എടുത്താലേ അത് ആളുകളുടെ ജീവിതം തന്നെ ആകെ മാറ്റിമറിക്കുന്ന വസ്തുത കൂടിയാണ് യാത്ര നുള്ളത് അവിടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സാധിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ യാത്രന്നുള്ളത്
അതെ അത് നിങ്ങൾ പറഞ്ഞേക്കാം അത് നിങ്ങൾ പറഞ്ഞ കാര്യം ലഹരി എന്ന് പറഞ്ഞപ്പോഴാണ് യാ യാത്രന്നുള്ളത് ഒരു തരത്തിൽ ലഹരിയാണ് അഹ് നിങ്ങൾ പറഞ്ഞത് കാര്യം കാരണം പലർക്കും അ പലർക്കും അത് കിട്ടുലട്ടോ അഹ് പലർ അതിൻ്റെ ഒരു ആയത്തിലുള്ള ഒരു അർത്ഥവും അതിലുള്ള ആ ഒരു ആസ്വാദനം കിട്ടുന്നവർക്ക് ലഹരിയ പറഞ്ഞ പോലെ ഞാനും പലപ്പോഴും ഇങ്ങനെ സിക്കെ പറഞ്ഞ പോലെ വീട്ടിലിങ്ങനെ സങ്കടപെട്ട് നിൽക്കാണ് അപ്പൊ പല ആളുകൾക്കും ഇത്തരം അനുഭവം ഇണ്ടാവറുണ്ട് വീട്ടിലിങ്ങെ അല്ലെങ്കില് എന്തെങ്കിലും തരത്തില് സങ്കടപ്പെട്ടിരിക്കുക തര തരത്തിൽ എന്തെിലൊക്കെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ പരീക്ഷയിലൊക്ക തോക്കുമ്പോ പലരും ണ്ട് പറയും നമുക്കൊന്ന് യാത്ര പോയി വന്നരെയും ആ യാത്ര പോയി വരുമ്പോൾ പലർക്കും കിട്ടുന്ന ഒരു മനസ്സമാധാനം അവർക്ക് പലർക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം ആ ഒരു കാര്യൊക്കെ യാത്ര കൊണ്ട് കിട്ടും അപ്പോ ഇത് നിങ്ങള് പറഞ്ഞ ഒരു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യയി നമുക്ക് ലഹരിന്ന് നോക്ക യാത്രയെ വിശേശിപ്പിക്കാം കാരണം പല സ്ഥലൾ ചെല്ലുമ്പോ ആളുകളുമായിട്ട് ഇടപെഴുക്കുമ്പോ നമ്മള ഒരുപാട് മനസ്സിലുള്ള ദുഃഖ ങ്ങൾ നമുക്ക് അവരോട് അവരോട് പങ്കുവെക്കൻ പറ്റും പലപ്പോഴും അവ അവരും അവതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഇപ്പ ഞാന് തന്നെ പല രീതിയിൽ ഞാനൊപ്പോ ഇങ്ങനെ സ്കൂളില തരത്തില ഒരു ഒരു പ്രത്യേക സംഭവം സ്കൂള് നടക്കുകണ്ട അപ്പൊ ആ ഒരു വിഷയ സംബന്ധിച്ച ഞാൻ ഭയങ്കര രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്നു അപ്പൊ പിറ്റേ ദിവസം ഞാനിങ് വിചാരിച്ച് പിറ്റേ വിചാരിച്ച ഒരു ദിവസം ഒന്ന് കറങ്ങാ പോരുത് എടുത്തുള്ള സ്ഥലത്ത്ഒന്ന് കറങ്ങാൻ പോവ ജാരിച്ചു അങ്ങനെ ആ ഒര് കറങ്ങി വരല് കൊണ്ട് തന്നെ എത്തരം അവന്റെ മനസ്സിലുണ്ടായിരുന്ന ആ സങ്കടം ആ ഒരു പ്രയാസെ മാറി പിന്നെ ഞാൻ ആഹ് കാര്യ തീരെ ചിന്തിച്ചിട്ടന്നല്ല അങ്ങനെല സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവന്റെ സുഹൃത്തുക്കൾക്കും പലപ്പോഴും ഉണ്ടായിട്ടണ്ട് വലിയ വലിയ രീതിൽ ആഘാതങ്ങൾ എറ്റപ്പോ പലർക്കും ഞാൻ എന്റെ മറ്റൊരു കൂട്ടുകാരൻ ആക്സിഡന്റ് സംഭവിച്ചു അവന്റെ അപ്പോ അപ്പൊ അതിന്റെ ഒരുപാട് സങ്കടത്തി വരുന്നവന് അപ്പോ ഒരിക്കല് ഞങ്ങൾ അവനും കൂട്ടിട്ട് ഒരു യാത്ര കൊണ്ട് പോയി അപ്പൊ ആ യാത്ര കഴിഞ്ഞ് വന്നപോ ഓന്റെ മനസ്സിലെ തരത്തിലുള്ള പ്രയാസം നീങ്ങവാൻ ഭയങ്കര സന്തോഷത്തില പിന്നെ ജീവിക്കാ അപ്പൊ പലരുടെയും ജീവിതത്തിത്തില് പലപ്പോഴും സ്വാധീനം കൊണ്ടുവരാൻ ഇത്തരം യാത്രയോട് പറ്റിയിട്ടുണ്ട് അതിന് കൃത്യമായ രീതിയിൽ തന്നെ പോകണം അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ വെറുതേ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നാലാളെ കാണിക്കണം ഉദ്ദേശതിൽ ആവരുത് പറിച്ച് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കണം അവിടുത്തെ സംസ്കാരങ്ങള ഇടപഴകണം ആളുകളായിട്ട് സംസാരിക്കണം എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം നമ്മള് യാത്രകൾ തയ്യാറാവേണ്ടേ അല്ലാത ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വെറുങ്ങനെ പോയിട്ടപ്പന്താ ഒരു ഉപകാരവും കിട്ടൂല അപ്പ കൃത്യമായരീതി സൂത്രം എന്നുള്ളത് ഇതില ഏറ്റവും അനിവാര്ജ്യമായിട്ടുള്ള ഘടകമാണ് പിന്നെ അവർ പറഞ്ഞ പോലെ എന്ന് പോകുകയാണ് കൃത്യമായ രീതിയിൽ മുൻകരുതലുകള് അതുപോലെ തന്നെ അവിടെ പോയി വരുവാനുള്ള ചെലവ് കാര്യങ്ങൾ എടുക്കണം സാമ്പത്തിക ഏറ്റവും അടിസ്ഥാനം കാര്യമാണ് ഇത്രയാത്രക്ക അല്ലാതെ വെറുതെ കൈ വീശി പോയിട്ടൊന്നും കാര്യംണ്ടാവില്ല അപ്പോൾ ഇവിടെ പോയാ നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് ആളുകളുണ്ട് ഇപ്പ ഞൻ പലപ്പോഴും പല ആളുകളും നമുക്കറിയാം ഇത്തരത്തിൽ ഇചയ്ക്ക് അഥവാ നമുക്കറിയാം പലപ്പോഴും പൈസ ജാതെ പോയി പല ആളക്കണ്ട അവര് എ മറ്റുള്ള വണ്ടിക്ക് കയ് നീട്ടി ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് യാസ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊ രു തരത്തിൽ യാത്രയുടെ ഫലായിട്ട പ്പംപല രീതിൽ ഇപ്പോ യാത്ര ചെയ്യാൻ സകര്യങ്ങള് കൂടി കൂടിവരുന്ന ഒരു കാലം കൂടി യണല്ലോ ഇപ്പ എല്ലാവിധത്തിലും
ഉം
അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തൊ പറയാനുണ്ടൊ ഇങ്ങനെ യാത്ര എന്നുള്ളത് ഒരുപാട് തരത്തില് സുഖമമായോ എന്നുള്ള വിഷയത്തില്
ആഹ് യാത്ര ന്ന് ള്ളത് യാത്ര ഞാൻ മനസ്സിലാക്കാൻ എന്താ വച്ചാല്േ നമ്മൾ എത്ര യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മള് നമ്മളെ സുരക്ഷ നമ്മള് കരുതണം നമ്മള് നല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാത്ത വിഷമം മറ്റു കാര്യങ്ങളെ തൊട്ടും നമ്മള് നമ്മള് സുരക്ഷ നമ്മള് കരുതണം അപ്പ നമ്മള് ഒറ്റയ്ക്ക് ബൈക്കുമലൊക്കെ യാത്ര ചെയ്യുക കൂട്ടുകാരെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓവർ സ്പീഡ് ഇല്ലാതിരിക്കാം നല്ലൊരു മിതമായ രീതിയിൽ ആ നമുക്ക് എന്താ ചുറ്റുപാടുകൾ കണ്ട് ആസ്വദിച്ചു പോയിക്കൂടാ നല്ല രീതിയിൽ അങ്ങനെ ഒക്കെ പോക നുള്ളതന്നെ യാത്രയുടെ ഒരു ഏ മനോഹാരത നമുക്ക് കൈവരിക്കാൻ കഴിയും ഇത് നമ്മള് ഇല്ലാതെ നമ്മള ജീവനും ഭീഷണിയാണ് നമുക്ക് യാത്ര സമാധാനം അതിന്റെ അ എന്തെും അപകടങ്ങളൊക്കെ ഉണ്ടായല് സമാധാനം ഉള്ള സമാധാനം കൂടി പോവുള്ളു അപ്പൊ അതൊക്കെ നമ്മള് ഏ ശ്രദ്ധിക്ക എന്നുള്ളതാണ് നമ്മള ഇതിൽ പറയാനുള്ളത്
അതെ ഒരുപാട് ശ്രദ്ധി ക്കാൻ ഉള്ള കാര്യാണ് അപ്പോ നമുക്ക്ന്താ ഒരുപാട് സമയം കിട്ടുമ്പോ നമുക്ക് വിഷയത്തി സംസാരി അപ്പൊ നമുക്ക് താൽക്കാലികായിട്ട് നമുക്ക് അവസാനിപ്പിക്കല്ലേ
ആഹ് എന്നാ ശരി
എന്നാ ശരി ശരി